ഹലോ
ആഹ് എന്തുണ്ട് വിശേഷം
ആ വിശേഷം സുഖം നമ്മള് എന്തോ പറഞ്ഞുട്ന ആ ഇപ്പഴ്ത്തെ പിള്ളാരെ ലഹരി ക്കെ ആഹ് ആ
ആന്നോ
അപ്പ ആഹ് പിന്നെ ഒരു കാര്യല്ലേച്ച നമ്മള് പെട്ടെന്ന് കണ്ടൊരാളെ കല്യാണം കഴിക്കുന്നതിനെക്കാളും നല്ലത് ആഹ് ഒ ഒത്തിരി നാള് ഒത്തിരി വർഷം ഇങ്ങനെ പരിചയപ്പെട്ട് അപ്പത്തെ സ്വഭാവം ഒക്കെ ചെലോർടൊക്കെ സ്വഭാവം നമ്ക്കറിയാം പറ്റും പിന്നെ ചെലോരാണെങ്കി ആഹ് കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു സ്വഭാവായിരിക്കും കാണിക്കുന്നെ പലർക്കും പല രീതികളാണല്ലോ
ഞാൻ പറ ഞാൻ പറയട്ടെ അപ്പം എല്ലാത്തിനും നല്ല നല്ല ചള്ളൊണ്ട്. നമ്മളിപ്പം ഈ ഇപ്പോഴ്ത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യം നിക്കാഹ് കൈകും ഇഷ്ടപ്പെട്ട് ഒറപ്പിച്ച് അങ്ങോട്ട് കണ്ട് ഇഷ്ടപ്പെട് നിക്കാഹ് കഴിച്ച് നിക്കാഹ് കഴിച്ചിട്ട് ഇവരെല്ല കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവര് ജി ജീവിതവും കഴിഞ്ഞാണും അന്നട്ട് വന്നിവര് വേണ്ടാന്ന് പറയും. കല്യാണം ആന്നേ ഒള്ളായിരിക്കും നിക്കാഹ്‌ ചെയ്തു വെച്ചിട്ട് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും തുള്ളാൻ നടക്കും എന്നിട്ട് ആ ഓ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടും വഴകൊണ്ടായിട്ട് പിന്നെ എനിക്ക് എനിക്കത് വേണ്ട.
വേണ്ട
ആ അപ്പൊ അവർടെ കല്യാണം നിക്കാഹ് പറഞ്ഞാണല്ലോ കല്യാണം പിന്നെ ആൾക്ക് കൊറച്ച് സദ്യ കൊടുക്കൂന്ന മാത്രല്ലേ ഒള്ളൂ ഏ ഇതൊള്ളൂ കല്യാണന്ന് പോയി പറയണത് ആ. ഏ എന്നിട്ടാണല്ലോ മെയിൻ സംഭവം ആ ന്നിട്ട് മൂന്നാല് വർ ത്തേക്ക് മാറ്റി മാ ഓര് കൈഞ്ഞട്ട് കല്യാണം കൈകൂന്ന് പറയും എന്നിട്ട് അവര് ആ അവരെല്ലാ ഇതിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവര് അവർടെതായ ജീവിതം ജീവിച്ചേന് ശേഷം വേണ്ടാന്ന് പറയും ഉം അങ്ങനേം നട പിന്നെന്താ ആ അങ്ങനത്തേ ഒണ്ട് എല്ലാ രീതീലൊണ്ട് നമ്മ
എല്ലാ രീതീലൊണ്ട് എല്ലാം ചിന്തിക്കണം അതെ പലർക്കും പല പല സ്വഭാവങ്ങളാ. ചെലര് ഏ റിലേഷനൊ ക്കെ നല്ല രീതിക്ക് കൊണ്ടോന്നവരുണ്ട് നല്ല എഫോർട്ടെടുത്ത് നല്ല രീതിക്ക് കൊണ്ടു പോന്നവരൊണ്ട്
ആ അ അത് നമുക്ക് സ്നേഹം ഒണ്ടെങ്കി മാത്രം ഉണ്ടോ അ അ ഒരു സ്നേഹം വേണം എന്നാലേ ഒള്ളൂ ആ
ആതാ അതാണ് അതാണ് വേണ്ടുന്നത് ആ ഒരു കാര്യം ഒ എങ്കി എല്ലാ ഓക്കെയ.
അവ അവരെ ആ അവള് ബുദ്ധിമുട്ടിയ ന ന എനിക്കാണ് ബുദ്ധിമുട്ട് എന്നൊക്കൊള്ള ചിന്ത സ്വന്തമായിട്ട് വേണം ഉം
ഒറപ്പായിട്ടും അഹ് ആ സ്നേഹം ഉണ്ടെങ്കി എന്ത് എന്തൊരു കാര്യം വന്നാലും എന്ത് സംഭവിച്ചാലും അതണ്ടെങ്കി പിന്നെ പിന്നെ അവരുടെ ഇടയിൽ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല
ഉം രണ്ട് പേർക്കും ഒരുപോലെ സ്നേഹം തോന്നണം അല്ലാതെ
ആഹ് കാര്യയില്ല അത് അത് ഉറപ്പാ
ആ ഒരാള് സഹിക്കും ഒരാള് സ്നേഹ സ്നേഹവും ഇല്ലാതെ കാണിച്ച് നിന്നട് കാര്യം ഇല്ലല്ലോ സ്നേഹന്ന് പറയണത് ആഹ് ഒരു തുല് തുല്യമായിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഒരു കേറ്റർക്കം വന്നാലും അത് അങ്ങോട്ടും ഇങ്ങോട്ട് ഒരു അത് ഒപ്പ എത്തിവരും അങ്ങോട്ടും ഇങ്ങോട്ടവന്ന ഇട ക്കൊരു ഇത് വന്നാല് രണ്ടു പേര് പറഞ്ഞു കൊടുക്കുന്നന്നെ അവർക്ക് മാറ്റം വരും ഉം എല്ലാം ആഹ് എല്ലാം ഈ നമ്മള് കാലത്ത് ഒക്കെ മാറി ചിന്തിക്കണം
മാറി ചിന്തിക്കണം അത് ഈ വഴക്കൊക്കെട്ടിട്ട് ആഴ്ചകളോളം മിണ്ടാതിരിക്കുന്നവരുണ്ട് പക്ഷെ അന്ന് തന്നെ അത് സോൾവെയ്യുന്നവരും ഉണ്ട്
ആ ഇല്ല അതൂണ്ട് അന്ന്ന്ന് സോൾവ് ചെയ്യുന്നവരാണ് ഏ റ്റുംന്നതാ ഏറ്റവും നല്ലവര്
നല്ലവര് അത് ആ സ്നേഹം ഉള്ളോണ്ടാ അവര് അന്ന്തന്നെ അത് സോൾവയ്യുന്നത് കൂടിപ്പോയാൽ രണ്ടുസം അതി കൂടത്തില്ല
അത് കൂടത്തില്ല അത് മിക്കട്ത്തും അങ്ങനെയാണല്ലോ പിന്ന ഈ കൂടുതൽ എനിക്ക് വിട്ടൊടുക്കാൻ സാ പറ്റൂല ഞാൻ എങ്ങനെ മിണ്ടിപ്പോയാ ഞാൻ താഴന്ന പോകോ എന്നുള്ള ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട്
ഉണ്ട് ഉണ്ട് ഉണ്ട് ആഹ് ആഹ് അങ്ങനെ ഉറപ്പ പക്ഷെ
ഞാനത് കാ ഞാ തോറ്റു കൊടുത്തല്ലോ എന്നുള്ള തോറ്റ കൊടുക്കാൻ മടിയുള്ളവരുണ്ട്
ആഹ് അതുണ്ട് പക്ഷെ രണ്ടു പേരും അങ്ങനെ ചിന്തിച്ചാ അങ്ങനെ തന്നെങ്ങ് പോകത്തേ ഉള്ളൂ
അവിടെന്നെ ഇങ്ങനെ പോകും അവടെ ഒരാൾ താമസിക്കുന്ന ഒരാള് എന്താ ഇതായി പോ അവ ഒരു ദിവസം താന്നു കൊടുത്ത അടുത്ത ഇതിന് അടുത്ത വഴയത്തിന് അടുത്ത ആള് താന്നന്ന് തന്നു അവളാണ് എന്നിട്ട് അന്ന് മിണ്ടിയതാണല്ലോ അങ്ങനെ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായ സോ സ്വ ബാവം പക്ഷെ ഞ എൻന്റെ ഇതിൽ ഞാന് എൻന്റെത് ഞാനും എൻറെ വീട്ട വെച്ച് ഭയങ്കര വാശിയായിരുന്നു എനിക്ക് എന്നന്നാ എനിക്ക് വ എനിക്ക്ഇപ്പൊ കല്യാണം കഴി ജീവിതംന്റെ ഞാനിപ്പോ എനിക്ക് ഒരു വാശയില്ല എല്ലാ വാശിയും തീർന്ന് ഞാൻ തന്നെ ഇപ്പൊ സ് സോൾ വായിട്ടു തോറ്റു തോറ്റു ഓറ്റു കൊടുത്തോണ്ടിരിക്കുക
ഉം
നമുക്ക് സാധിക്കൂല്ലന്നറിയാം അതുകൊണ്ട് നമ്മള് ആഹ് ഇ ഇനി നമ്മള് പണ്ടെന്ന് പറഞ്ഞ ആ എൻന്റെ വീട് താമസിക്കുമ്പോൾ ഞാന് ഒരു കാര്യം തിന് വേണ്ടി വാശിയെടുത്താൽ വാശികൾ നടത്തിയിരിക്കുവായിരുന്നു ആ എന്ത് സംഭവം എങ്കിലും നടത്തുവായിരുന്നു പക്ഷെ ഇപ്പ എന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്ന പ്പം എനിക്ക് വാശി വാശി എടുക്കേണ്ട കാര്യങ്ങൾ ഒത്തിരി വന്നിട്ടുണ്ട് എന്നച്ച എല്ലാരും എന്റെ കൂടെ വാശിക്ക് നിക്കണ നീ അതങ്ങനെ എടുക്കണ തരുമാനം ഇങ്ങനെ എടുക്കണ ആക്കാര് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ട് കൂടി എനിക്കത് എനിക്ക് ഇപ്പച്ചാ എന്റെ സ്നേഹം എന്റെ അമ്മച്ചീട് ആ പോകുമ്പോൾ ഞാന് വാശിയെടുത്താ എനിക്ക് വിട്ട നഷ്ടപ്പെട്ട് പോകോ എന്നൊരു ഭയം പ്പെട്ട് ഞാന് എന്നാ അങ്ങനെ എന്റെ വാശിനെ ഇല്ലാതാക്കി
പക്ഷേ ഒരു കാര്യം ആലോചിച്ചല്ലേ ആ ഈ പറയുന്നേര് എന്ത് വേണേങ്കും അങ്യും പറയും നമ്മൾ എന്ത് കാര്യത്തിും സപ്പോർട്ട് ചെയ്യാനും പറയുന്ന ഒരു
പക്ഷെ ആക്കാര് എനിക്കും അല്ല ആക്കാര് എനി അതിന് ആൾക്കാര എനിക്കും ബോധണ്ട്ഞാൻ ഭാഷ എടുത്തായിരുന്നെങ്കിൽ എന്റെത് എന്റെ ജീവിതം നേരായി പതിലായേന്ന് എനിക്ക് ചിന്തയുണ്ട് പക്ഷെ എനിക്ക് ആ വാശി തോറ്റ് കൊടുത്തോണ്ട് ഞാൻ അത് ജീവിതം ഉമ്മ ഇപ്പം ഒരു ഇതാ അതന്ന് പറഞ്ഞാ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നമ്മുടെ അല്ലാത്തൊരു വ്യക്തി എന്നല്ല രീതിൽ പക്ഷെ സ്നേഹം കൊണ്ട് നമ്മള് നമ്മുടെ ഉള്ളിൽ ആ സ്നേഹം എന്നിട്ട് നമ്മൾ അതുപോലെ സ്നേഹിച്ചു പോയി ആ സ്നേഹം നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റുന്നില്ല ആ പിന്നെ അതെ നമ്മ എന്റെ റബ്ബിനോട് ഞാൻ എന്റെ റബ്ബിനോട് ഞാൻ ഈ ലോകത്തിനിക്ക് കിട്ടില്ലെങ്കിൽ എനിക്ക് പര ലോകത്ത് എല്ലാരും മുന്നിൽ എനിക്ക് നന്നായി നടക്ക റബ്ബ് അന കരട്ടേ എന്നുള്ള ചിന്തയിലാണ് ഇപ്പം ഞാൻ ജയിക്കണുന്നത് അത് ഒരു ആ അതാണ് ഞാൻ ആ ഇത് കൂടുതലും പറയാൻ കാരണം ആദ്യം തന്നെ എല്ലാരും മുന്നിൽ നഞാണിപ്പം ഒരു ഞാൻ തെറ്റത് മാരുണ്ടല്ലോ ഞാൻ ചെയ്ത് എല്ലാരും ശരിയെന്ന തന്നെ ഇപ്പൊ പറയണത് എന്റെ മക്കൾക്ക് വേണ്ടീട്ട് ഞാൻ ജീവിച്ചു ആ ജീവിതം ഞാന് എല്ലാ ഇട്ടർനിട്ട് പോണെങ്കിൽ ആ ആ അല്ലാതെ ആരൂല്ലാതെ അനാദായി പോകൂലേ അപ്പൊ എ ഇത് ഞാൻ കളഞ്ഞിട്ടാണ് എന്റെ മക്കൾ ഞാന് പിടിച്ച് ഒരു ഒ അനാത ആക്കാതെ ഞാന്
ഉം അതെ അതെ ഉറപ്പായിട്ട് അവർക്ക് അവര് കൊച്ച ഇച്ചരി ആ ഒരു വിഷമം വരാൻ പാടില്ല അവര് ജീവിക്കുന്ന അവര് സന്തോഷത്തോടെ ജീവിക്കണം
മ് ജീവിതം എല്ലാം കഴഞ്ഞച്ചിട്ട് ഞപ്പപ്പോ എന്തോ ജീവിതം എനിക്ക് ഇവിടെ ചെ അപ്പ തരുമെന്ന പ്രതീക്ഷയിലാണ് ഞാനിപ്പം ഇപ്പ എല്ല അന്നും ആ തീരുമാനം എടുക്കാൻ തന്നെ കാരണം അന്നല്ലാരും പറഞ്ഞ- ബന്ധം ഉപേക്ഷിച്ച് വാമ എല്ലാം എല്ലാരും വിളിക്കായിരുന്നു പക്ഷെ ഞാൻ ആ ബന്ധം ഉപേക്ഷിക്കാൻ പോയില്ല എന്നച്ചാ ബന്ധത്തിന്റെ ഇത് നമ്മുക്ക് റബ് പടിപ്പിച്ചു തന്നേക്കുന്നത് ആ ഹർഷ് തന്നെ ഇളകി പോവുന്നല്ലേ പറഞ്ഞേകണെ ആഹ് ആഹ് ആഹ് എന്താ കരി കത്തി പോട്ടങ്ങട്ടാ പറഞ്ഞേക്കണ ന ഇതില്
ആഹ് ആഹ്
അപ്പം ആ അത നമ്മള് നമ്മളായിട്ടൊരു കോട്ടം തട്ടണ്ടന്നുള്ള രീതിൽ നമ്മൾ അന്ന് അങ്ങനത്തക്കെ ഒരു മൈൻഡ് മനസ്സിലോക്ക വന്നിട്ട് നമ്മള് ആ ഇ ഇവിടെ കൂടെ- തന്നെ ഇവിടെ തന്നെ നിന്ന് പോയില്ല അതൊണ്ട്പ്പ എന്റെ പിള്ളേർക്കാണെങ്കിലും എല്ലാം കൂടെ തന്നെ ഉണ്ടല്ലോ
ഉണ്ട് അവര് അവര് സന്തോഷ- ത്തോടെ ജീവിക്കുന്ന പ്രായത്തിലല്ലേ സന്തോഷത്തോടെ ജീവിക്കൻ പറ്റത്
ആഹ് എന്റെ ചെറുപ്പത്തി നമ്മൾ ഒറ്റപ്പെട്ട ഒറ്റപ്പെ- നല്ല ജീവിക്കുന്നത് നമ്മൾ നമ്മുടെ ഉമ്മായും വാപ്പായും കൂടെ ജീവിച്ചല്ലോ അതേ മാതിരി എൻറെ മക്കളും ജീവിക്കട്ടെ എന്നുളളതിൽ ഞാൻ അങ്ങനെ ചെയ്ത്
അല്ലെ പിന്നെ അവര് അനുഭവിക്കുന്നതും അവർ അതൊക്കെ കാണേണ്ടി വരുന്നതൊക്കെ
ആ അപ്പം നമ്മളി ഇട്ടെറിഞ്ഞു ഇട്ടറിഞ്ഞു പോയാൽ നമ്മുക്ക് ശരി ആ കുറച്ച് ദിവസത്തേക്ക് ദുഃഖം കാണും പിന്നെ എന്നോ എന്നെ വേറെ വിവാഹം കഴിച്ച് വിടും മക്കള് അതന്ന് എപ്പോഴും അത് ഇതായി പോവില്ലേ മക്കള് എന്റെ വീട്ടിലേ ക്കുമ്പോ എന്റെ ഉമ്മാടെയും ബാപ്പാടെയും കൂടെ ചിലപ്പോ അവ അവക്ക് ആ അച്ഛയും അമ്മയും ഒന്നും ഇല്ലാതായി പോവും
ഉം
പിന്നെ മക്കളെ അങ്ങനെ വലി വലിപ്പിക്കണ്ടല്ലോ എന്നുള്ള ചിന്തയില് ഞാന് സ്വന്തം ആയിട്ട് ആ ത്യാഗം തന്നെ ഏറ്റെടുത്തു
ഏറ്റെടുത്ത് മിക്ക മിക്ക പേരൻസും ഇത് തന്നെ മിക്കവരും ഇത് തന്നെ മക്കടെ ഭാവി ആലോചിച്ചാണ് മിക്കവരും സഹിച്ച് ജീവിച്ച് പോന്നത്
ഉം
അതെനിക്കും എനിക്കും ഇവിടൊക്കെ തന്നെയാണേലും മനസ്സിലാവും എന്റെ ഉമ്മ സഹിക്കുന്നത് ഞാൻ കണ്ടൊണ്ടിരിക്കുന്നതാ
ആ അത് നമ്മള് മനസ്സിലാക്കണം
അതെ
ആഹ് ഞാൻ മക്കളോടും പറഞ്ഞ് കൊടുക്കും അതുകൊണ്ട് എന്ത് ഇത്ര നാൾ ഞാൻ കരഞ്ഞു ഇനി എന്നെ കരയി ഞാൻ എന്റെ കൊച്ചിനോട് എപ്പോ പോവും എപ്പോഴും പറഞ്ഞ് കൊടുക്കും എന്ന് വച്ചാ ഞാനനുഭവിച്ച ഇപ്പോ അതിന് പറഞ്ഞ് കൊടുക്കണ്ട മക്കക്ക് ആവശ്യവില്ല മക്കള് കണ്ടോണ്ടിരിക്കവാണല്ലോ അതുകൊണ്ട് ആഹ് അതുകൊണ്ട് നിങ്ങള് എന്താ ഇനി വ വേറെ രീതിയിൽ പോയിനി നിങ്ങൾ തല്ലാവല്ലേ എന്നുള്ള എപ്പോഴും ഒരു ഉപദേശം പോലെ തന്നെ പറഞ്ഞ് കൊടുക്കും
എന്തെങ്കിലും അനുഭവം വരുമ്പഴാണല്ലോ നമുക്ക് അത്ര ഒരു
ആഹ്
ആഹ് ഇതും അത്ര ഒരു എന്താ പറയുന്നേ അപ്പോ ഒരു അനുഭവം വരുമ്പഴാ നമു ക്ക് അതിനെ കുറിച്ച് അറിയത്തോ മറ്റുള്ളോരോട് അതിനെ കുറിച്ച് ആ ഇങ്ങനെ ആവരുത് എന്ന് നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ അനുഭവം വരുമ്പഴേ പറ്റത്തൊള്ള് അതിന്
അതുകൊണ്ട് നമ്മുക്ക് തന്നെ നമ്മളെ ഈ കൊറച്ചില് ആഹ് റബ്ബ് നാളെ എന്ത് നല്ല ഇതിലാ ക്കൂന്നുള്ള നമ്മളാ വിശ്വാസം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കുന്നത് നമുക്കൊരു ഒന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാനും ഇതൊന്നും തോന്നൂല
തോന്നൂല എന്റെ അമ്മയൊക്കെ ദുആ ചെയ്യുന്ന ഞാൻ ക എനിക്ക് ഇങ്ങനെ കാണുമ്പോ നമുക്ക് തന്നെ ആ നമുക്കൊക്കെ വേണ്ടി ഒരുപാട് ദുആ ചെയ്യുമ്പം എനിക്ക് എൻ എന്റെ ഉമ്മൂമ്മായെ പോലെ ദുആ ചെയ്യുന്ന വേറെ ആരുവില്ല നമ്മളിങ്ങനെ അതൊക്കെ കണ്ടോണ്ടിരിക്കുമ്പം നമുക്കത് അതൊക്കെ ഒരു ഇതാണ്
വേണം നമ്മള അ അ അത് നമുക്കൊരു മാറ്റമാണത് അങ്ങനെ ഒരിതുണ്ടല്ലോ ഉള്ളൂ. അല്ലാതെ എല്ലാ ആർഭാടവും സുഖവും ഇവിടെ നമ്മള് അനുഭവിച്ചി ട്ട് അപ്പം റബ്ബ് ആ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മള് മറന്ന് എല്ലാം.
മറന്ന് പോവും അത് അത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പലപ്പഴും സുഖാവുമ്പോ പിന്നെ നമ്മളൊന്നും ചിന്തിക്കത്തില്ല. പിന്നെമ്മക്ക് തോന്നിയ രീതില് നമ്മള് ജീവിക്കും.
ആഹ്
എന്തെങ്കിലും ഒരു പ്രശ്നോ എന്തെങ്കിലൊരു കാര്യം വരുമ്പഴേ നമ്മള് പിന്നീടൊള്ള കാര്യത്തെ പറ്റി ചിന്തിക്കാറുള്ളു.
നമ്മളെന്തുവാത്ര ആഴത്തി ആഴത്തില മുങ്ങിനിക്ക്ണ്ന്ന് ആരും ചിന്തികൂലാ. ഇത് ഉം നമ്മള് എപ്പഴും നമ്മളെ ഇതിനല്ലെ നാളെ ഒരു ജീവിതം ഒണ്ടെന്നുള്ള ഇതില് നമ്മള് മുന്നോട്ട് പോ പോണം എന്നാലെ ഒള്ളു നമ്മക്ക് എന്താ മേം തിന്മേംഎ ഒണ്ടെന്നുള്ളറ്റിയത് നാളെ പരലോകത്ത് നമ്മൾ ചോദ്യം ഒണ്ടെന്നുള്ള ഇത് വരുമ്പ നമ്മക്ക് തിന്മയിലേക്കെക്കെ പോവ്മ്പം അത് നമ്മൾ ഇങ്ങനെ അനുഭവിക്കേണ്ടേലോ നരകത്തെ കുറിച്ചൊക്ക ഓർക്കുമ്പോഴേ. അങ്ങനെ ഇങ്ങനെന്നെക്കെ ല്ല രീതീ ചിന്തിക്കുമ്പം ശരിക്കും നമ്മള് അങ്ങനെ തെറ്റിലേക്ക് പോവാൻ നമുക്ക് തോന്നൂല്ല.
തോന്നൂല അതാന്ന് ശരി കേട്ടോ ന്നാ.
ശരി കേട്ടോ ശരി ശരി.
ആഹ് ശരി.
ഉം.